ഹലോ, കെ ആഹ്, കേക്കാട്ടോ കേക്കണം പിന്നെ എന്താ പണികളൊക്കെ ഒതുങ്ങീലേ?
ലിയോ ഇനിയിപ്പതാ ഇന്നലെ ഇവർടെ യൂണിഫോമ് ഒക്കെ രണ്ടൂന്ന് കഴുകാന്ണ്ടേ പിന്നെ പുള്ളി കൊണ്ടു പോവുന്ന, ബാഗും അങ്ങനെയൊക്കെ കൊറ ച്ച് കഴുകാൻ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കെടന്ന് കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് എഴുന്നേക്കാൻ മടിയാ അതാ കൊഴപ്പം.
അതങ്ങനെ തന്നെയാ വരുള്ളൂ അല്ല ആളപ്പോ എങ്ങനെയാ? ആഹ് ദൂരത്തോട്ടാണോ വണ്ടി ഓട്ടീട്ട് പോവാറ്ള്ള
ആ അതെ അതെ വർക്ക് പോലെ രിക്കും. കല്യാണ സ്ഥലം പോലെ ഇരിക്കും ചെല റാടെ ക്ക് അടുത്ത
അപ്പൊ എൻഏഹ് ഇങ്ങനെ ഈ ഡെക്കറേഷൻ വർക്കാണോ?
ആ് അതെ സൂപ്പർവൈസറും ഡ്രൈവറും എല്ലാം-
അതെ ആ അ ശെരി അപ്പൊ പോയാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വര -
ആ രണ്ട മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ വലിയ വർക്കൊക്കെ ആണെങ്കി മൂന്നാല് ദിവസം എടുക്കും ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ രണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ പോയല് ആ ഒണ്ട്
ആ ഓ ഓ അയി ശരി
ചെറിയ വർക്കാണെങ്കിൽ ചിലപ്പോ ഇന്ന് രാവിലെ പോയിട്ട് നാളെ വെളുപ്പനെ വരും വല്യ വർക്കാണെ ഇന്ന് പോയാല- പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുതൊള്ളൂ ആ ഇപ്പൊ വർക്ക് കുറവയെന്നു വച്ചാൽ കല്യാണം കുറവാ
ആ ആഹ മഴക്കാല ആകുമ്പോ പിന്നെ അതൊക്കെ കുറയുമല്ലോ കല്യാണവും ഉം ഉം അതൊക്കെ
ഏ ഇടയ്ക്ക് മുട്ടിനോക്കെ വറപ്പ ള്ളൂ അന്നേരം ചെറിയ ഓട്ടം കാണും പിന്നെ എല്ലാ ജോലിക്കും പോകും ചെറിയ കലാകാരനാ ഓക്കെയാണ്
ഏ അത് ശെരി എന്താ പാട്ടാണോ?
ട്ടല്ല, കൊട്ട് കൊട്ട്. ആ എല്ലാ ഇൻസ്ട്രുമെൻസും കൊ ആഹ് ചെണ്ട ഉണ്ട് പിന്നെ എല്ലാ ഇൻസ് ടുമെൻ്റും കൊട്ടും. ഡ്രമ്മ് റം ഡ്രംസെറ്റ്
ആഹ് ആഹ് അത് ശരി സകല കലാ വ ഭനാണ്. അ ആഹ് അയ്ശെരി അതേ ഏത് ശരി ഏത് ഷോയാന്ന് പറയാവോ
ഏത് നമ്മടെ ഫ്ളവേഴ്സ് ടി വിയിലൊക്കെ വരുന്ന, ഫ്ളവേഴ്സ് മഴവിൽ മനോരമ ഇപ്പം ഇപ്പൊ ഒത്തിരി ആയി ഈ ഈ വർഷം ഒന്നും പോയില്ല. എന്നാ ഇവിടെ ജോലി ഉള്ളത് കൊ ണ്ട് അമുക്ക് ഇവിടന്ന് അവധി എടുക്കാൻ പറ്റത്തില്ല ഫ്ലവേഴ് സേ പോവുമ്പ നമ്മള് രണ്ട് മൂന്നൂസവടെ സ്റ്റേ ഒക്കെ ചെയ്യണേ അപ്പ ഇവിടെ ജോലിയുള്ളോണ്ട് ഇവിടുന്ന് അവധി ആ എടുക്കാൻ പ ത്തില്ല അപ്പം ഒത്തിരി ടി വി ഷോസ് ചെയ്തിട്ടുണ്ട്. ഏ വേൾഡ് റെ ക്കോർഡ്ലെയുള്ളതാണ്.
അതെ ആ ആ ആയിശേരി
എല്ലാം ഞാന് ജോലി ആയിരുന്നു മൂന്ന് വർഷം ജോലി ചെയ്തോണ്ടിരുന്നാ.
അതെ
ജോലി ചെയ്തോണ്ടിരുന്ന ആ ഇളയെ കൊച്ച് ന്നേ ഗർഭിണിയ ആയപ്പാതെന്നെ ഞാൻ അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത ആയായിരുന്നു. അപ്പൊ പിന്നെ അവിടെ ഇരു രിന്നു ഒത്തിരി നേരം നമുക്ക് ഇരി രിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കമ്പ്യൂട്ടറിന്റെ മുന്നിലേ മം അപ്പം ഞാൻ പിന്നെ എ അവധി എടുത്ത് ഇറങ്ങിയതാ പിന്നെ പക്ഷെ കൊച്ച ഉണ്ടായി ണ്ടായി കഴിഞ്ഞപ്പോഴത്തനും അമ്മയ്ക്കും വയ്യല്ലോ അപ്പം രണ്ടു പേരും കൂടെ നോക്കല് പാടാ പാടായിരുന്നു. ആ ഇല്ല വേറെ എന്റെ അമ്മ ആ എന്റെ വീട് അങ്ങ വേറൊരു സ്ഥലത്ത അപ്പം അവിടെ എന്നാച്ചാല് എൻ എന്റെ നാത്തൂന് കൊച്ചുണ്ട് ആങ്ങളക്ക് അപ്പൊ ആ കൊച്ചും എന്റെ ഇളയെ കൊച്ചും ഒരേ - പ്രായവാ ഒരേ സമയത്താണ് ഉണ്ടായത് രണ്ട്- രണ്ടോ മൂന്നോ മാസവേ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ അത് പ്രസവിച്ചു താ പ്പത്തിന് അവരെ നോക്കി എന്റെ അമ്മയ അവളെ ക്കിയത് കുഞ്ഞിനെ അപ്പൊ പിന്നെ ഇങ്ങോട്ട് ഈ കൊച്ചിനെ നോക്കാൻ വരാനായിട്ടുള്ള ആളെ ആളില്ലായിരുന്നു ആളില്ലഞാൻ ഇവിടെ ഞങ്ങളിവിടെ പൈസക്ക് എനിക്ക് പിന്നെ പൈസ കൊടുത്ത് ഒരാളെ നിർ നിർത്തിട്ടാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് കുഞ്ഞിന്റെ കാര്യം ര്യങ്ങൾ എല്ലാം നോക്കിയത് പിന്നെ ആയപ്പോ തേക്കിനും ആ അസുഖമെല്ലാം തോണ്ട്
ഹ് ആ ഹ
പോവരുന്നു അപ്പോ അത് കഴിഞ്ഞു പിന്നെ കൊച്ചിനെഎ ളെ കൊച്ചിനെ ഒന്ന് രണ്ടു വയസ്സായപോത്തനും പിന്നെ ഞാൻ ജോലിക്ക് കേറി കേറി കയിഞ്ഞ് ഞാൻ ജോലിചെയ്യുന്നിടത്തു തന്നെ കേറിയപ്പോ തന്നെ അവിടെ ആ രണ്ടു വയസ്സായപോത്തിന് പിന്നെ ഞാൻ ജോലിക്ക് കേറി കേറി കഴിഞ്ഞപ്പോ തിന് പിന്നെ അമ്മക്ക്പെട്ടന്ന് വയ്യാതായി എ ഇച്ചിരി കിട പോയ്‌ കിടപായികായിഞ്ഞ പൊത്തിനുംപിന്നെ അതിനെ കുഞ്ഞുങ്ങളെ നോക്കണം അമ്മയെ നോക്കണം അപ്പൊ പുള്ളിക്ക് ജോലിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ പിന്നെ അവധി എടുത്തു പിന്നെ എ റങ്ങിയതാ ഇതുവരെ കേറിയില്ല
കേറിട്ട് ഇല്ല ല്ലേ അപ്പോ അവിടെ അങ്ങനെ ഇല്ല നിങ്ങളുടെ ഹ സ് അത്രേയൊള്ളൂ മകന് അങ്ങനെ അല്ല വേറെ മക്കളുണ്ടോ ആൾക്ക് ഒറ്റമോനാ ആ ഹ് ആ ഇല്ലാ ല്ലേ
പിന്നെഞാന് ഈ കഴിഞ്ഞന്റെ രണ്ടു മാസം മുന്നേ വേറെ ഷോപ്പിൽ ജോലിക്ക് കേറി ഇ കേറിക്കഴിഞ്ഞാപോത്തിന് അന്നേരം എനിക്ക് ഒമ്പത്തരക്ക് പോയിട്ട് ആറു മണി ഒക്കെ ആയെ എറങ്ങി വരായിരുന്നു അപ്പൊ വിട്ടിൽ നമ്മൾ, ആറുമണിയബോ ത്തിനു ത്തും തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അപ്പോത്തിനു അന്നേരം എളേകൊച്ചു ച്ച് അംഗവാടിയിൽ പോവുന്നുണ്ടായിരുന്നു അപ്പോത്തിനു അങ്ങനെ പോയി കയിഞ്ഞ് രണ്ടു മാസം ഞാൻ അവിടെ നിന്നു ജോലിചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ആ ഷോപ്പ് പിന്നെ അവർ അവിടെന്ന് മാറ്റി വേറെ സ്‌ഥത്തേക്ക് നമ്മളെ ഇച്ചിരിദൂരെയുള്ള സ്‌ഥലത്തേക്ക് ആക്കി അപ്പോ അവർ എന്നോട് പറഞ്ഞു അങ്ങോട്ടേക്ക് വാഈ ജോലി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അപ്പോ നമ്മക്ക് അത്ര ദൂരം ഇവരെ ഇട്ടിട്ട് രാവിലെ പോണം വൈകിട്ട് പിന്നെ അവിടെന്ന് ഇറങ്ങി വീട്ട്- വരുമ്പോ എന്തായാലും സന്ധിയയാവും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വ- ന്നില്ല ഞാൻ ഇപ്പൊ അടുത്തായതു കൊണ്ടാണെങ്കിൽ എനിക്ക്- പിള്ളേരെ വിട്ടേച്ച് പോയാ മതി പിന്നെ വൈന്നേരം ഇവര് തന്നെ വന്നോളും. ബസ് ഇറങ്ങീട്ട് തന്നെ വന്നോളും അപ്പൊ അമ്മ എണ്ടല്ലോ ഇവിടെ. അപ്പൊ ഏളെ മൂത്തവൻ വന്നാ ഒടനെ ട്യൂഷന് പോകും. ആ ജോലികളൊക്കെ കഴിഞ്ഞ പോയാ മതിയല്ലോ അപ്പം ഒരാ ചെറുക്കൻ കൊച്ചു വന്നാ ഉടനെ ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ട്യൂഷന് പോവും പിന്നെ അവൻ എട്ട് മണി ആവുമ്പഴേ വരത്തുള്ളൂ അപ്പം അന്നൊക്ക് കൊഴപ്പവില്ല അപ്പൊ ചെറിയ കൊച്ചല്ലേ ഒ ള്ളു അത് പിന്നെ അമ്മ എങ്ങനേലും മാനേജ് ചെയ്തോളും അ പ്പ എനിക്ക് ആറ് മണി ആകുമ്പഴത്തേനും വന്നാ മതിയായിരുന്നു അ പ്പ അത് ഷോപ്പങ് മാ റ്റി കഴിഞ്ഞപ്പഴത്തേനും അത്രയും ദൂരം പോയി വരാൻ പറ്റത്തില്ല. പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാ രാവിലെ ഇവര് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞാൻ പോണം വൈകിട്ട് സന്ധ്യ അവുമ്പഴേ വരത്തുള്ളൂ അത്
ക്കും ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടാ ആ അല്ലെ അതെ അതെ
യാൻ പറഞ്ഞ് ഇനിയിപ്പോ ഉടനെ ഒന്നും പോവണ്ട എളയ കൊച്ച് സ്വന്തായിട്ട് കുളിക്കാനും ആ അഹ് കുളിക്കാനും അതെല്ലാം ഒന്നായി ത്ത് എവിടേലും പോയാ മതിന്ന്. പക്ഷെ ഞാ എവിടേലുക്കെ നോ ക്കുന്നുണ്ട് അത്യാവശ്യം നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ കിട്ടുവാണെങ്കിൽ ഏ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് കിട്ടിയില്ല കിട്ടുവാണെങ്കിൽ ചോ ഇറങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു.
നമ്മള് നമ്മടെ കൈയ്യിലെ എന്തെലും ഒരു പൈസ വന്നാ നമുക്ക് അതൊരു സുഖണല്ലോ നമുക്ക്
ആ നമ്മുക്ക് ഒരു പൈസ ഇപ്പൊ നമുക്കൊരു സലാം ചോദിക്കണ്ട. ഇപ്പൊ നമുക്കൊരു ഡ്രസ്സ് മേടിക്കണം ആ ചോദിക്കണ്ട, ഒരു ചെരുപ്പം മേടിക്കണം ചോദിക്കണ്ട, നമുക്ക് ക്ലിപ്പ്, സ്ലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങള എല്ലാം വേണം ആരോടും ചോദിക്കണ്ട. ചോ
പക്ഷെ എനിക്ക് എനിക്കൊരു സൗഭാവമിണ്ടട്ടോ എന്റെ കയ്യിൽ ഇ ണ്ടാകിലും എനിക്ക് എന്റെത് ചെലവാ ക്കാന്നു പറഞ്ഞ ഭങ്കര ബുദ്ധിമു ട്ട. ഞാനിപ്പൊ ഇന്നലെ തന്നെ പുറത്തു പോയപ്പോ ഹ് എനിക്ക് വീട്ടിന്നിടാൻ വേണ്ടിട്ട് ഞാന് ഷീല എടുത്തിട്ടുണ്ടായിരിന്നു ഞാൻ സി സിച്ച് ചെയ്യുവെ. എന്റേത് ട്ടോ ഞാൻ പുറത്ത്ന്ന് അങ്ങനെ ആരതും വാങ്ങ ഇല്ല അ പ്പതിന് വേണ്ടിട്ട് ഞാനെന്റെ കയ്യിന്ന ക്യാഷ് ച്ചെടുത്തത് അപ്പൊ ഇന്ന് രാവിലെ ഞാ ചോയ് ച്ചൊരു നൂറ് രൂപ എടുക്കാണ്ടോച്ചു അപ്പൊ എന്തിനാ വെച്ച് ഒരാവശ്യണ്ടായിന് എടുക്കാണ്ടോയ്ച്ചു അപ്പോ എടുത്തന്നിട്ട് എന്തെ പറഞ്ഞ ഇനി അൻപത് രൂപയും കൂടെ കിട്ടണം നാനൂറ്റി എൻപത് ഇന്നലെ എനിക്ക് ചെിലവായതേന്‌ പറഞ്ഞു. അപ്പൊ അപ്പോ ആള് ചിരിച്ചിട്ട് പറഞ്ഞ് ഞാൻ എടുക്കുന്നതൊന്നും പൈസില്ലഞാപ് പണിയെടുത്തിണ്ടാക്കുന്ന ഒും പൈസല്ല ഈ പണെടുത്ത് പി ന്നെ കിതക്കും
ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ നമ്മള് നമ്മള് കണക്ക് പറയും അവര് കണക്ക് പറയത്തില്ല മ്മ് നമ്മടെന്നൊരു ഇരുപത് രു അല്ല ഒരു അമ്പത് രുപ മേടിച്ചാൽ പിറ്റോസം ന്റെ ഇന്നലത്തെ അമ്പത് രൂപ തന്നില്ലല്ലോ എന്ന് പറയും. ഉടനെ അവരെടുത്തു തരും ആ സമയം ഇവര് നമക്ക് വെണ്ടി എത് ത്ര രൂപയാ ചെലവാക്കുന്നെ നമ്മൾ നമ്മ്മളിപ്പ കഴിക്കുന്ന ഫുഡിനുള്ള പൈസ അവരല്ലേ മേടിച്ചൊണ്ട വരുന്നത് പിന്നെ അതേ പിന്നെ നമ്മുടെക്കെ സ്വപ്പിലെ പെണ്ണുങ്ങടെ എല്ലാം സ്വഭാവം ഒരുപോലെ ആയ ഒണ്ട് എല്ലാർക്
അ ആ അവർ പ്പോ പിന്നെ അറിയാം
ഞാ പിന്നെ ഒരു പാടിങ്ങനെ ഒരുപാട് ഡ്രസ്സ്‌- പ്പൊന്നും അങ്ങനെ മേടിച് പൈസ കളയാറിപ്ല എന്തേലും ആ ഫങ്ക്ഷന് വന്നാൽ മാത്രേ ഞാൻ ഡ്രസ്സ്‌ എടുക്കു ഒക്കത്തൊള്ളൂ
ഞാന് പിന്നെ അങ്ങനെയല്ല ഞാന് എനിക്ക് സ്റ്റിച് ചെയ്യാൻ അറിണിണോട് നമുക്ക്- ശീലെടുക്കുമ്പം അത്ര റേറ്റ് വരുന്നില്ല ആ നമ്മുടെ ഇഷ്ടത്തിന് അടിക്കേം ചെയ്യ അപ്പൊ നമുക്കീ സ്റ്റിച് സ്റ്റിച് ചെയ്ത് നമുക്കറിയേങ്കിൽ നമുക്ക് ഓരോ മോഡൽ കാണുമ്പോങ്ങനെടുക്കാൻ തോന്നും. ആ ക്ലോത്തെന്ന് എടുത്ത് അടിച്ചു നോക്ക് അങ്ങനങ്ങാനേട്ക്കും ന്നാലും നല്ല റേറ്റോന്നാവൂലട്ടോ നമ്മള് ശീലെടുത്തമ്മളെന്നടിക്കുമ്പോ. വല്യ റേറ്റ് ഒന്നും വരില്ല.
എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തയ്യൽ ഞാൻ കുറച്ച് പഠിച്ചതാണേ. പിന്നെ അങ്ങോട്ട് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല ഇപ്പം മറ ആ കൊറച്ച് പഠിച്ച പക്ഷെ പിന്നെ പൂർ തേരി അപ്പൊ എന്നെ പഠപ്പിച്ചൊണ്ടരുന്ന പുള്ള അക്കാര്യത്തില ഹസ്ബൻഡ പെട്ടെന്ന് വയ്യാതെയായി, ആശുപത്രിയിലായി ഒരു രണ്ട മൂന്ന് മാസം. മാസത്തോളം അവര് ആ് സ്ട്രോക്ക് വന്ന അപ്പൊ രണ്ട മൂന്ന് മാസത്തോളം അവര് ആശുപരിൽ ആയിപ്പോയി, ആ ആയി അപ്പൊ പിന്നെനിക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പ പിന്നെ ഞാന അതങ് മറ ഒന്നും പോയി പഠിക്കാനും പോത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട കാരണം നമുക്കൊരു പെങ്കൊച്ചല്ലേ. നമുക്കൊരു തയ്യൽ അറിയാമെങ്കിൽ നല്ല കാര്യം.
ഇതെല്ലാം അടിച്ചിട്ടൊടുക്കാം ഞാനങ്ങനെ രണ്ടു പേർക്കായാലും ഞാനിപ്പോ ഈ പാർട്ടിവെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങീട്ട് എത്രയോ ആയി ഞാൻ വാങ്ങാറില്ല ഞാൻ ക്യാഷ് കൊടുത്തി എനിക്കും തന്നെ എനിക്കിപ്പോ ഈകഴിഞ്ഞ പെരുന്നാക്ക് ഞാ വാങ്ങിട്ടോ പാട്ടിവെയർ എടുത്തത അല്ല എനിക്കുള്ളതും മക്കക്കായലൊക്കെ ഞാൻ അടിക്കാറാണ്. കാരണമ്മളീ പാർട്ടിവയർ വാങ്ങ്മ്പോ അത്യാവശ്യം നല്ലൊരു സംഖ്യ വരും. പക്ഷെ നമ്മൾ അത് തന്നെ ശീലം എടുത്തട ുമ്പോ ഞാൻ പറയാ എനിക്കിപ്പോ അത്യാവശ്യം ഞാൻ ഞാന അതേ മലെ ഇങ്ങനെ വർക്കും ചെയ്യും. ൂൺ വർക്ക് ഓക്കെ. തുന്നിട്ടൊക്കെ പിടിപ്പിക്കും. അങ്ങനെപ്പോ ആ ഡ്രസ്സിന് ഞാന് ചേൽ കണ്ടപ്പോ ചോയിച്ചു
ഹലോ കേക്കാവോ? ഹലോ!
അതൊക്കെ തുന്നി പിടിപ്പിക്കാൻ നല്ല പണി തന്നെയാണ് അപ്പൊ ആ മക്കൾക്കായാലൊക്കെ എനിക്കൊരു നാനൂറ് രൂപ ഉള്ള ശല കിട്ടിയാൽ നല്ല സ്റ്റാട്ട് നമട നല്ല സാധ െ നല്ല സ്റ്റോൺ വർക്ക് തന്നെ അടിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മള്
അത് ഏറ്റവും നല്ല കാര്യം എന്നന്ന് വച്ചാ തയ്യൽ അറിയാങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് പെൺ പിിള്ളോരും കൂടെ ഉണ്ടെങ്കി ഏറ്റവും നല്ല കാര്യമാണ് തയ്യൽ പഠിച്ചാ ഏറ്റവും നല്ലതാ നല്ല കാര്യം കാരണം അവർക്ക്
നമ്മളിപ്പോ ആ ഒര് കല്യാണത്തിനൊക്കെ ഒര് പാർട്ടി വെയറ് ഡ്രസ് എട് ണെങ്കില് നമക്ക് എടുക്കണമെങ്കിൽ തന്നെ മൂന്നിൻ്റെ മൂന്ന് വെ ചുരുങ്ങിയത് അങ്ങനെ അത് അത്യാവശ്യം നല്ലതൊന്ന് എട്ക്കണമെങ്കില് പിന്നെ മക്കൾക്കോ മക്കളടെതാണ് നമ്മളേനെക്കാളും വെല വെര്ന്നത്
വെല
ആാ ആാ ആാ അപ്പോ ഞാന് എനിക്ക് ഞാന് എനിക്ക് ലാഭം തോന്നാല്ലാ ഞാന ഇത് പഠിച്ചത്കൊണ്ട് ഞാ കാരണം ഇപ്പം എന്റെ ഈ കട മോള ഇതിനെ ഞാനും മൂവായിരം രൂപയ്ക്ക് മൂന്ന് പേർ പഠിച്ചു കാരണം അത്രയും നല്ല ശീല ഞാൻ എട് അതുകൊണ്ടാണ് അത്ര റേറ്റ് വന്നത് അപ്പൊ എനിക്ക് ഒര് സന്തോഷം നമ്മള് അത്രയെ അവടെന്ന് നമക്ക് ബാലൻസ് ചെയ്ത് വെക്കാൻ കഴിയുന്നുണ്ടല്ലോ ഫുൾയിട്ട് നമക്ക് ചെലവാക്കേണ്ടി വെരുന്നില്ലല്ലോ അങ്ങനെ
ഇവടെ അങ്ങനെയ ഞാന് യെന്ന് വെച്ചാ ഞാൻ കൂടുതലും തുണി മേടിച്ച് തെയ്ക്കലാണ്
ഹലോ ആാ ആാ ശെരിട്ടോ